കേക്കുന്നോ
ഹലോ
ഹലോ ആഹ് കേൾക്കാവോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്ടാ എന്തുണ്ട് ഉറങ്ങാറായോ
ഇല്ല ഉറങ്ങാറായില്ല സമയായിട്ട് വരുന്നു
കൊറെ സമയൊക്കെ ഫോൺ യൂസ് ചെയ്യുവോ
ആഹ് രാത്രിയിൽ കുറച്ച് സമയം ഓവറായിട്ടൊന്നും ഇല്ല എങ്കിലും ചില സമയത്ത് സോഷ്യൽ മീഡിയക്കെ കണ്ട് കിടക്കും ഇസ്റ്റഗ്രാ
ആണോ ആഹ് ഒരുപാട് രാത്രി സമയങ്ങളിലൊക്കെ നമ്മള് ഫോൺ യൂസ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു വെ ട്ടം അടിക്കുന്നത് നമ്മുടെ കണ്ണിന് ഭയങ്കര ആഹ് ഇറിറ്റേഷൻ ഉണ്ടാക്കും നമുക്ക് ദോഷം ചെയ്യും ആ ഒരു വെട്ടം ഇരുട്ട് സമയത്ത് വരുന്നത്
അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉപയോഗിക്കരുതൊന്ന്
അതെ അതെട ക്ക് അത് നമ്മൾ തലയാണയുടെ അവിടെയോ അല്ലെങ്കിൽ ബെഡിന്റെ ഭാഗത്തും നമ്മൾ കിടക്കുന്ന ഭാഗ ന്നും വക്കില്ല പക്ഷെ നമ്മളെ എളുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെയാ ചെയ്യുന്നത്
അതാ അങ്ങനെ ഉപയോഗിക്കൻ ചെയ്യരുത് അത് മാത്രല്ല നമ്മുടെ ഉറക്കൊട്ടും ശരിയാവത്തുംല്ല
ഇല്ല ഉറക്കം ശരിയാവത്തില്ല
സ്കൂളിലൊക്കെ പോകേണ്ട് കുട്ടികളള്ള വീടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ എങ്കിലും എനിക്ക് ഇവിടെ ഇവിടെ വരുമ്പം അല്ലെ അല്ല സ്വന്തം വീട്ടിലൊക്കെ ആവും പെട്ടെന്ന് കിടന്ന് ഉറങ്ങുവാരിന്ന് പക്ഷെ എന്തോ ഇപ്പം ഭയങ്കര പാടാ ചില സമയത്ത്
കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാലും നല്ല വ ശങ്ങളും ഉണ്ട് താനും എന്നാലും കൂടുതലും ദോഷവും ഉണ്ട് അതിന്റെ കൂടെ തന്നെ പിന്നെ പിള്ളോര എല്ലാം അങ്ങ് ഉപയോഗിക്കല്ലേ പണ്ടത്തെ സമയത്തൊന്നും ഇങ്ങനെ ഫോണൊന്നും വലുതായിട്ട് ആർക്കും യൂസ് ചെയ്യൻ ഇല്ലായിരുന്നല്ലോ
ആഹ് നമ്മുടെയ ഒക്കെ കുട്ടിക
അതെ നമ്മളൊക്കെ അപ്പറപ്പുറം വീടുകളില് അല്ലെങ്കില്
ശ് ഉം
അതെ കളിച്ചൊക്കെ ആയിരുന്നു നമ്മൾ നിന്നി
റ്റയും പിന്നെ ടി വി ഒക്കെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാ പിന്നെയും ടി വി ഒക്കെ വന്നത്
അതെ അതെ ആഹ് ഒരു കാലഘട്ടം എപ്പോഴും നല്ലത് അപ്പൊ ആൾക്കാരുമായിട്ട് നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ സം സംസാരിക്ക എടിക്കയും ഒക്കെ ചെയ്യും വീട്ടിലൊരു കണ വരുവയിരുന്നു ഇപ്പൊ അങ്ങനെയാണോ പിള്ളേർക്കൊ ഒരു ഫോണോ ഒരു ലാപ്പോ ടിവിയോ ഉണ്ടെങ്കിൽ അവര്
അവര അതിന അതാ സത്യം നമ്മുക്ക് ഒരു ദിവസം ഈ ഫോണ് ഇന്റർനെറ്റ് ഇല്ലാതെ പിടിച്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട എങ്കിലും നമ്മള് കുട്ടികളെ വഴക്കറയും എപ്പോഴും ഫോൺ വേണം എങ്കിലും ചെ നമ്മുക്ക് അറിയാമെങ്കിൽ പക്ഷെ ദേഷ്യം വരും കാരണം ഇവരും ചെയ്യുന്നതെന്ന് വ ചെയത് ഒന്നെങ്കി ടി വി അല്ലെങ്കിൽ ഫോണ് ടി വി ഫോണ് ടി വി ഫോൺ ഇങ്ങനെ പറയുന്ന കേക്കുമ തന്നെ നമുക്ക് ഭയങ്കര ഇറിട്ടെഷന വരും ഇങ്ങനെ പറയുന്നത്
നമ്മൾ കൊറെേയൊക്കെ മാറ്റി വെക്കാ മാറ്റി വെക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മ ക്ക് നമ്മളിപ്പോ ജോലിയിലൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കി നമ്മളത് എടുക്കാറേ ഇല്ല നമ്മള എപ്പോളെങ്കിലും ഒരു കാൾ വന്നെങ്കിൽ മാത്രമേ ആഫോൺ എടുക്കാറുള്ളത് ഇല്ലേൽ നമ്മൾ വെറുതെ ഇരിക്ക വാണെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരുടെ കണക്ക് നമ്മളും ഇതേ കണക്ക് ഫോണിന് അകത്തോട്ട് തോണ്ടി തോണ്ടി ഇരിക്കും എന്നിട്ട് ഉറങ്ങത്തും ഇല്ല സമയവും പോവും അത് നമ്മളുടെ ഹെൽത്തിനും ഒരു ഒരുപാട് പ്രോബ്ലം ചെയ്യും അതെ
ശരി ശരിയാണ്
ഉണ്ട് ആഹ് നാളെത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ നാളെ എന്ന് പറയുന്നത് പെരുവൻദുരന്തം നടന്ന ആഹ് ദിവസം ആണ്
എ എന്ത്. എന്ത് ദുരന്തം
പെരുമൺ പെരുമൺ ഡ്രിങ് ദുരന്തം നടന്ന
ആഹ് ആഹ് ട്രെയിൻ ആഹ് ആഹ് ആഹ് നാളത്തെ ദിവസം ഇല്ല ഞാൻ ആഹ് ആഹ് അതല്ലെയ്‌ ഞാന് ഇങ്ങനെ അധികം ഏ പി എസ് സി എക്സാം ഒന്നും അങ്ങനെയൊന്നും പ്രേമിച്ചെത്കൊണ്ട് അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ചില കാര്യങ്ങളും കേട്ടാൽ ആഹ് ആഹ് സോഷ്യൽ മീഡിയയിൽ എവിടെയോ കിടക്കുന്നത് ഞാൻ കണ്ടാരുന്നു
അതെ ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ വഴി ആഹ് എല്ലാം അറിയുമല്ലോ എല്ലാരും സ്റ്റാറ്റസ് വഴിയോ ആരുടെയെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വഴിയോ ഒക്കെ ആണെങ്കിലും എല്ലാരും പെട്ടെന്ന് അറിയും പക്ഷെ പണ്ടൊക്കെയാണെ എല്ലാരും യൂസ് ചെയ്യുന്നത് മാത്രമായിരുന്നു പത്രം വഴി എല്ലാരും എല്ലാം
എല്ലാം അറിയുന്നത് പക്ഷെ ഇപ്പൊ പത്രം മിക്ക വീട്ടിലും പത്രം ഇല്ല
ഉം ഉം അവിടെ വീട്ടില് പത്രം വരുത്താറുണ്ടോ
ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ആരും എല്ലാരും ഈ ഫോൺ വഴി അറിയുന്നത് കൊണ്ട് പ അത്ര ഒരു ഉപയോഗം ഇല്ലാതെ ആരും തുറന്ന് നോക്കാതെക്കേ ആയപ്പോ പിന്നെ അങ് നിർത്തി
നിർത്തിയല്ലേ ആഹ് നമ്മള് വീട്ടില് പിള്ളാരെ കൊണ്ടിട്ടാണെങ്കിലും നമ്മൾ പത്രം വായിപ്പിക്കണം കാരണം അവർക്ക് ക്ക് ആ വായനാശീലം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഇപ്പോഴുള്ള പിള്ളേർ എളുപ്പ വഴിയല്ലേ നോക്കുന്നത് നമ്മളുംപറയണ ക്ക നോക്കുന്നെ എളുപ്പ വഴി
പിന്നെ അത് മാത്രമല്ല പിള്ളോരെക്കൊണ്ട് വായിപ്പിക്കാൻ നമക്ക് അവർക്കും ഒരു സമയം ഇല്ലല്ലോ രാവിലെ അവർ എണീറ്റ പടുതിയില് അതെ ഇവർ എണീറ്റ പടുതിയിൽ നേരെ പോയി കുളിച്ചൊരുങ്ങി പത്ത് മിനുട്ടിനുള്ളിൽ റെഡിആയിട്ട് വേണം ഫുഡും കഴി ഹ് അത് അവർക്കൊരു സമയം ണ്ട് പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് സ്കൂളിൽ മാത്രം പോയാൽ മതി അപ്പൊ രാവിലെ എണീട്ടുള്ള സമയമുണ്ട് പത്രം വായിക്കാൻ
അതെ അതെ ഇപ്പൊ ആർക്കും സമയം ഇല്ലല്ലോ പണ്ടാണെന്നുണ്ടെങ്കിൽ എല്ലാർക്കും പത്രം വായിക്കാനാണെങ്കിലും റേഡിയോ കേൾക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആർക്കും സമയം ഇല്ല
സമയമില്ല എല്ലാം ഈ ഫോണിനകത്ത് തന്നെയല്ലേ അറിയുന്നതും എടുക്കുന്നതും
പിന്നെ ആ പിന്നെന്താ വേറെന്തുണ്ട് വിശേഷം ആഹ് ഫുടൊക്കെ കഴിച്ചോ
ആഹ് ഫുടൊക്കെ കഴിച്ചു
ഫുഡൊക്കെ കഴിച്ചാ ആഹ് പിന്നെ ഫോണൊക്കെ മ്മ് യൂസ് ചെയ്യുമ്പോ പിള്ളാരെയൊക്കെ കാണാതെ മാറ്റിയൊക്കെ വെക്കണം കാരണം എന്തന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളാരും അതിനു അഡിക്റ്റ് ആയി പോവും
ആഹ് അത് പിന്നെ നമ്മള് അല്ല പിന്നെ എപ്പോഴും ഒന്നും യൂസ് ചെയത്തില്ല എങ്കിലും ഇവരെ ഒക്കെ കിടത്തി കഴിഞ്ഞു
ഇപ്പോ പിന്നെ സ്കൂളിലെ മെസ്സേജ് പോലും വരുന്നത് സ്കൂളിലെ കാര്യങ്ങൾ വരുന്നത് എപ്പോഴും പിന്നെ പിള്ളേർ വന്ന് ആഹ് അത് നോക്കട്ടെ അത് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ടിങ്ങുവരും
സ്കൂളില നല്ല മദ്രസയില ഒക്കെ മസേജ് വരാ വാട്ട്സ്ആപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തവരുന്നത് പഠിപ്പിച്ചതൊക്കെ അത് അവര് വരുമ്പോ തന്നെ പറയും ഇന്ന് ഇ ഇ ഹോം വർക്ക് വാട്സആപ്പിൽ ഇട്ടിട്ടുണ്ട് ഉണ്ട് എന്നും പറഞ്ഞ കുട്ടികൾ വരുന്നത്
അതെ പിന്നെ പിന്നെ ജോലി ജോലിക്കൊക്കെ പോവാൻ ഇൻട്രസ്റ്റ് റ്റാണോ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ടോ നേരത്തെ
ഇല്ല ഞാനങ്ങനെ ജോലി ചെയ പുറത്ത വ ചെയ്തിട്ടില്ല ഞാനീ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഫ്രെയിം വർക്ക്
ആഹ് ആഹ് ആ് ആഹ് അപ്പം അത് ഓൺലൈൻ ഓൺലൈനായിട്ടൊക്കെ എങ്ങനാ സെയിൽ നടക്കുന്നുണ്ടോ
ആ സെയില് നടക്കുന്നുണ്ട് അപ്പം കൊ ഒരു വർഷയിട്ട് അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഡെലിവറിയുടെ ഇഷ്യൂ കാരണം ചെയ്യാതിരുന്നത് പിന്നെപ്പപ്പോ വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു
ഉം ഉം അപ്പൊ ഇങ്ങനെ മറ്റേ കു
അതല്ല ആഹ് അല്ല അങ്ങനെയല്ല ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടല്ലോ ഫോട്ടോ ഫ്രെയിം പിന്നെ ഈ എൻഗേജ്മെന്റിനും ബർത്ത്ഡേയ്ക്കെ കൊടുക്കത് ഹാമ്പർ ബോക്സ് മറ്റേ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ആഹ് അങ്ങനെയൊക്കെയ സെയിൽ ചെയ്യുന്നത്
ഓഹ് പക്ഷെ അതൊരു ചെറിയ വരുമാനമാണെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുണ്ടെങ്കി നല്ലൊരു ബിസ് നസാക്കി മാറ്റാൻ പറ്റും
അതോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറ് വരുവാണെങ്കി നല്ല രീതിയില്
പിന്നെ അതിന്റെ കൂടെ കുറച്ചൂടെ വേറെ എന്തെങ്കിലൊക്കെ ചെയ്യണ ഇതേ കണക്ക് തന്നെ വരുന്നെ
ഞാന് ബേക്ക് ചെയ്യുവായിരുന്നു കേക്ക് ബേക്കിങ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ആയപ്പോ പകുതി എത്തിപ്പോ അങ്ങ് മടിച്ചങ്ങ്
ആണോ, കംപ്ലീറ്റ് പഠിച്ചായിരുന്നോ കേക്ക് ബേക്കിങ്?
ഞാൻ തനിയെ ഏഹ് ചെയ്യുവായിരുന്നു ഓർഡർ എടുത്ത് കൊടു ക്കെ ചെയ്യുവായിരുന്നു പക്ഷെ ഒരു രണ്ട് വർഷം ചെയ്തിട്ട് പിന്നായപ്പോ അങ്ങ് മടിച്ച് എന്ന് പറഞ്ഞാല് നമുക്ക് ഓ ചില സമയത്ത് ഈ വാഷ് ചെയ്യുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ഓഹോ
ജോലി തിരക്ക് ഇപ്പൊ ഇത് ഇതും കൂടെ ആവുമ്പഴത്തേക്ക് നമുക്ക് ചില സമയത്ത് മൈൻഡ് ഭയങ്കര ഇതായിപ്പോ എന്ന് വെച്ചാ ഈ ക്രീമിൻ്റെ ഇത് പോവാൻ ഭയങ്കര പാടാ
ഓ ഇതേ കേക്ക് ബേ കിങ്ങിൻ്റെ ഇത് ഏഹ് ബർത്ത്ഡേ കേക്കാണോ അതോ
ആഹ് അത് തന്നെ അതല്ലെടാ എല്ലാക്കുണ്ടായിരുന്നു ബർഡേ കേക്കും എല്ലാം
ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പഴില്ലേ ഈ ന്യൂ ഇയർ ഒക്കെ വരുമ്പോ കൂടുതലും ക്രിസ് മറ്റേ കേക്കിനൊക്കെ ചെലവ് വരുത്തില്ലേ അതൊക്കെ പോകവായിരുന്നോ അന്നേരം
ഞാൻ പ്ലം കേക്ക് അങ്ങനെ ചെയ്തിട്ടില്ല
ചെയ്തിട്ടില്ലല്ലേ മറ്റേ ക്രിസ്മസ് അല്ല ഇതാർന്ന് ആഹാ പറ
ബേക്ക് കേക്ക് ഏഹ് കേക്ക് ബേക്കിങ്ങിലത്ര ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്ന് അങ്ങനെ പ ഏഹ് ഏഹ് ഇത് തനിയേ ചെയ്ത് തന്നെ തുടങ്ങിയതാ. ആ പക്ഷെ അത് കൊഴപ്പില്ലാതെ പോയി എങ്കിലും എനിക്കങ്ങ് ഒരു മനസ്സിലൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ചെയ്താ
അതിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് എന്തേലും ചേർന്നൂടായിരുന്നോ അത് ഇപ്പം വ വളരെ ചെറിയ എമൗണ്ടിനൊക്കെ ഓൺലൈൻ ക്ലാസുണ്ടായിരുന്നില്ലാ അതിലൊന്ന് ചേർന്ന്ട്ട് പഠിചൂടായിരുന്നോ നേ
അന്ന് ആഹ് ടൈ മില്ലെന്ന്ച്ചാല് ഒരു അങ്ങനെ വല്ല്യ രീതിയി പഠിപ്പിക്കുന്ന ഒന്നും എല്ലായിടം ഒന്നും ഇല്ലായിര്ന്ന് പക്ഷെ ഞാൻ ട്രൈ ചെയ്തെല്ലാം ഒരു വിധം എല്ലാം സക്സസ് ആയിട്ടൊക്കെ വന്നു, പക്ഷെ എങ്കിലും മനസ്സിലൊരു കോൺഫിഡൻസ് ഇല്ല കാരണം ഞാനൊരു കേക്കെയ്ത് അത് ഫിനിഷിങ്ങിൽ എത്തത്തില്ല എന്ന് മനസ് ലൊര് ഇതിങ്ങനെ നമ്മള് ചെയ്യും ഓഡറ് വരുമ്പോ ചെയ്യും എങ്കിലും ഫിനിഷിങ്ങിലെത്തില്ലേന്നൊരു പേടിയാ
ഇത് എങ്ങനാ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇത് ഓവനൊക്കെ യൂസ് ചെയ്താണോ ചെയ്യുന്നത്?
ഇല്ല ഓവനില്ലായിരുന്നു ഞാന് ജസ്റ്റ് ഗ്യാസ് സ്ന്റെ ഇത് വെച്ചിട്ടായിരുന്നു ചെയ്തെ ഓവനൊക്കെ ഉണ്ടെങ്കി നമുക്ക് കൊറച്ചൂടെ ഈസി ആവും ആഹ് അത് നമുക്ക് ഈസിയും ആവും ആഹ്
ആഹ് ഇത് ഏഹ് ഞാൻ ചോയ്ക്കട്ടെ ഏകദേശം ഒര് ഏഹ് പത്ത് ഓർഡറോളം അട്പ്പിച്ച് കി ട്ടിട്ടുണ്ടായിരുന്നോ?
പത്തല്ല അതിലും മേളി പോയിട്ടുണ്ട്. പത്തൊന്നുല്ല കാരണം രണ്ട് വർഷത്തോളം എനിക്കൊരു പത് ത്ത്‌ മുപ്പത് അതിനോട് അടിപ്പിച്ച് ഓഡേഴ്സും കാര്യങ്ങളോക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഈ എടുക്കുന്ന ആൾക്കാര് തന്നെ എന്തായാലും ആഹ് കേക്കും അവർക്ക് വേണ്ടന്നതാണ് ഇപ്പൊ ഒരു ഫങ്ഷനൊക്കെ വരുമ്പോ അപ്പ അവര് അതും കൂടെ വേറൊരിടത്ത് പോയി ഓർഡർ ചെയ്യാതെ അവര് ഇവടെ തന്നെ ചെയ്യും മനസ്സിലായൊ അപ്പൊ ഒര് കാര്യം തന്നെ രണ്ടട്ത്തും ആഹ് പോവണ്ട അവർക്ക് പ്പൊരെ ഒരു ആഹ് അപ്പം രണ്ട് വരുമാനം കിട്ടും
പിന്നോന്ന് വെച്ചാല് പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം നമുക്കാ ആഹ വീ ട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ആയാലും കിച്ച കിച്ചണ്ലെ വർക്കും എല്ലാം കൂടെ അങ്ങനെ ഈ കൊചൂ ട്ട്യോളുള്ള അമ്മമാർക്കെ അത് പാടാ കാരണം ഒരു അവര് കൊറ്ച്ചൊന്ന് ആവാതെ നമുക്കത് മെയ്ന്റെയെൻ ചെയ്യാൻ പാടാ അല്ലെങ്കി പിന്നെ ടോട്ടലി നമ്മളി വർക്ക് വീട്ടിലെ ജോലി പിന്നെ ഇതിന്റെ പ്പ വർക്കിന്റെ കാര്യം ഇനി കൊച്ച്ങ്ങളുടെ കരച്ചിലും ഇതെല്ലാം കൂടെ ആവുമ്പോ ച്ചേലപ്പോം
ഇത് ആഹ് എങ്ങനെയായിരുന്നു സ്റ്റാ ചെയ്ത് തൊടങ്ങിയെ എനിക്കിത് നെകു ഒന്ന് പറഞ് തരാവോ ഒരു സിമ്പിൾ കേക്കു ണ്ടാ നമുക്ക് വീട്ടിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോന്നേരം
ആഹ് സിംമ്പ്ളായിട്ട് ചെയ്യൻ കയ്യും ഞാന് യൂട്യൂബിനകത്ത് നോക്കിട്ടാ ആദ്യോക്കെ ച്ചേ ഒന്ന് ഇച്ചിരി ഏഹ എന്തെങ്കിലോ ക്കെരാ ഇത് പറ്റുവെന്നേ ഒള്ളൂ അയ്ന്റെ മെഷർമെന്റ് ഓക്കേ കറക്റ്റ് റ്റായിട്ട് എടുക്കണോ ന്നെയൊള്ളൂ വേറെ കൊഴപ്പോന്നുല്ല ആദ്യൊക്കെ ചെലപ്പോം ഫുള്ള് കംപ്ലീറ്റ് സെക്സസാവത്തില്ല
ഏതാ ഇങ്ങനെ മൈതമാവാണോ മൈത
ആഹ് മൈതാമാവ് മൈതാമാവിനത് ഞാനിപ്പൊ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് മോകളിലായൊണ്ട്
അത് കൊഴപ്പ ഇില്ല ജസ്റ്റ് എനിക്ക് ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോ
അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്സ് എന്ന് വെച്ചാല് ഇ സിമ്പിളാ യിട്ടുള്ള ഒരു കേക്ക്ന്ന് വെച്ചാൽ വാനില വാനില കേക്ക്
ആഹ് ആഹ് ആഹ്
അയ്ന് വേണ്ടേന്ന് വെച്ചാല് മൈദ വേണം
ആഹ് ആഹ് ആഹ്
അരക്കപ്പ് അഹ അര ക്കിലോ കേക്കിന് അരക്കപ്പ് മൈദ വേണം
ആഹ് ആഹ് ആഹ്
ആഹ് രണ്ട് മുട്ട
മുട്ട ആഹ്
മുട്ട വേണം ആഹ് മുട്ട വേണം പിന്നെ വാനില ഐസ് സെസാന ഒന്നും അങ്ങന ക്വാണ്ടിറ്റി ഒന്ന ഇല്ല നമ്മൾ കുറച്ച് കുറച്ച്ങ്ങ് ഒഴിച്ചുടുക്കും ക്കനെ ഓളളു വാനില വാനില വാനില എസെൻസ് വേണം ബേക്കിംഗ് പൗഡർ വേണം ബേക്കിംഗ സോഡ വേണം പിന്നെ നമ്മുടെ ഈ ഷുഗർ ഉണ്ടല്ലോ അത് പൊടിച്ചത്
ആഹ് ആഹ് ആഹ് ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ പൗഡറും ഒക്കെ നമ്മള ഒരു ഏകദേശം ഇച്ചിരിച്ചേ ഇട്ടാ മതിയല്ലേ
അല്ല ബേക്കിംഗ്സോഡ ഒരു കൊറച്ച് നമ്മൾ ഈ ആരിയട്ട്ന്ന് അപ്പത്തിന് ഇടത്തില്ലേ ആഹ് ലെവലിന് നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ കുറച്ചങ്ങ് ഇട്ട മതി പക്ഷെ ബേക്കിംഗ് പൗഡറിന് അയീന്റെ ഒരു കറക്റ്റ് മെഷർമെന്റ് ഉണ്ട് അരക്കപ്പിന് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ബേക്കിങ്സ് പൗഡർ അരുന്ന് അങ്ങനെങ്ങണ്ടാ
ഓ ഈ സംഭവേ ഈ ബേകിങ് ബൗഡർ ആന്നോടാ നമ്മുടെ കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത്ൻ്റെത്
ആഹ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും
സോഡയല്ലേ ആഹാ അപ്പൊ ഇത് ഇത്രയും കൂടെ വെച്ചിട്ട് നമ്മള് മിക്സി കാത്തെ ബ്ലെൻഡ് ചെയ്ത എടുക്കണോ ആഹ് ആഹ് ആഹ്
അപ്പൊ ഇത് രണ്ട് രീതിയി ചെയ്യാം ഒന്നന്ന് വെച്ചാൽ ഈ എഗ് വൈറ്റ് ഉണ്ടല്ലോ എഗ് വൈറ്റും പിന്നെ മറ്റേതും കൂടെ സെപ്പറേറ്റ് ചെയ്യണം എന്തുവാ മഞ്ഞക്കരും കൂടി സെപ്പറേറ്റ് ചെയ്ത് ആഹ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ എഗ് വൈറ്റ് പത് നമ്മള് ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ല്ല മറ്റേ ഇതുണ്ടല്ലോ പേര് മറന്ന് കുക്കർല്ല ഇത് ബീറ്റ് ചെയ്യുന്ന ഒരു ബീറ്റർ ആ ബീറ്ററിനകത്തെ മ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം പതിപ്പിച്ച് ആ ബീറ്ററൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു
ആഹ് ആഹ് ആഹ് ഏ